ആഹ് കേക്കുന്നില്ലേ
കേക്ക
ഹലോ
ഹലോ കേൾക്ക്‌ണ്ട്
ആഹ് ഇവിടെ ക്ലിയർ ആവണല്ല എന്തൊക്കെയാ വിശേഷം
സുഖായിട്ട് പോണ
ഉം എന്താ പരിപാടി ആഹ് അപ്പൊ കുഴപ്പല്ല പറയൂ
പരിപാടി എന്ത മക്കളൊക്കെ വിട്ട്ങ്ങനെ
ഉം ഒഴിഞ്ഞിരിക്കയാണോ ഈ ടൈമിൽ
വിട്ടില്ലയ ഉം ഫ്രീ ആക്കിയതാണ്
ആഹ് ഇപ്പൊ നല്ല പണീന്റെ ടൈമ അല്ലേല്ലേ
ഏകാദേശം പോ നേരത്തെ തുടങ്ങണ
ആഹ് നേരത്തെന്ന് പറയുമ്പോ ഇപ്പൊ തുടങ്ങും ആഹ് ആഹ്
അവിടെ എല്ലാരും പോയോ
ആഹ് മക്കളൊക്കെ പോയി
ഫ്രീയയോ
ഫ്രീ ആയിട്ടില്ല ജോലികളിൽ മുഴുകി കൊല്ലിരുരിക്ക
വല്യമ്മാക്ക് വല്യ കുട്ടികളാ സ്കൂളില് പോ
അല്ലല്ല ഒരാൾ മൂന്നിലാണ് ആദ്യത്തെ ആൾ മൂന്നിലാണ് ചെറിയയാള് യു കെ ജിണ്
ആഹ് എപ്പളാ വീ വരൽ എപ്പളാ വീ
ഓലെ ഫസ്റ്റ് ട്രിപ്പ് നാലരക്ക് വരും ചെറിയൊട്ടി നാലരക്ക് വരും വലിയ കുട്ടി അഞ്ച് അഞ്ചര നഞ്ചര ആകവും ഏകദേശം
ഉം
വൈകും ഇവിടെ കൊറച്ച് ദൂരവണ്ടേ സ്കൂള്
ബസ് ഉണ്ടോ
ഉം ബസ്സല്ല വണ്ടിയാണ് മറ്റേ ചാവറുള്ള വണ്ടി
ആഹ്
ഉം എന്തൊക്കെയ ഉം എന്താ ഫുഡൊക്കെ ആയിട്ടുണ്ടാവൂല്ലേ ഭക്ഷണൊക്കെ ആയിട്ടുണ്ടാവൂലേ ആഹ് ആഹ് ഭക്ഷണം കൊണ്ടു പോകേണ്ടി വരും അല്ലേ
സ്നാക്സ് വേണം
ആഹ് അഹ് പ്രൈവറ്റ് സ്കൂളാണ്
ആഹ് അതെ വീട്ടില് കൊറെ ആളുണ്ടാവോ
ഇല്ല ല്ല ഞങ്ങെളെന്നെ ഉള്ളു പിന്നെ എന്തൊക്കെയാ എന്നിട്ട് എന്താന്ന് കൂട്ടാനൊക്കെ
ഇന്നിപ്പോ ഇവിടെ പറമ്പില് പണിക്കാരുണ്ട് അപ്പം അത്യാവശ്യല് വേണം
ആഹ് എന്താണ് പറമ്പില് പണി കൃഷിയൊക്കെ ചെയ്യോ
കൃഷി ഒന്നും
ഉം
ഓരോ അത്യാവശത്തിന് ഉള്ളത് വാഴ അങ്ങനെ പയറ് അങ്ങനെല്ലതും
ആഹ് പയറൊക്കെ ഉണ്ടാവോ ആഹ് ആഹ്
ആളെ വെച്ചിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് അവിടെ അടുത്ത തന്നെയാണോ വീടിന്റെ അടുത്ത് തന്നെയാണോ
പിന്നെ തിനെ വിഷയെ കുറിച്ച് കേറി സ്ഥലല്ലൊണ്ട് കുറച്ച് കയറി പോവാണ്ട് മേലാണ്
ആഹ്
അവിടെ കൃഷിയ എന്തെലും ഉണ്ടോ
ഇല്ലല്ല കൃഷിയൊന്നുല്ല കൃഷി ചെയ്യാനുള്ളരു സ്ഥലൊന്നുല്ല കൃഷി ചെയ്യാൻ ഇഷ്ടാണ് പക്ഷെ സ്ഥലല്ലാത്തൊണ്ടെ
ആഹ് ആഹ് അപ്പൊ പൊതുവേ എല്ലാർ ക്കുംഅങ്ങനെ
ഉം അതാണ് പ്രശ്നം സ്ഥല കൊറവ് ഉം എന്ന സ്ഥലം ഉള്ളൊരു അങ്ങനെ ഉണ്ടാക്കുന്നുല്ല വെറുതെ കാട് പിടിച്ചു കെടക്കാണ് ങ്ങള് എന്നിട്ട് എല്ലാം ഇണ്ടാക്കുവോ
ഞാൻ ഇണ്ടാക്കലില്ല
ഉം ഉ അവിടെ പൊറത്ത് ആളെ വെച്ചിട്ടായിരിക്കും അല്ലേ പിന്നെന്താ ഉള്ളത് വാഴ
വാഴ കവുങ്ങും ഒക്കെ ഇണ്ട് എല്ലാതുണ്ട് ഉം മാവ് പ്ലാവ് എല്ലാ ഐറ്റംസും ചെയ്യലുണ്ട്
ആഹ് കൃഷിയായിട്ട് ചെയ്യോ
അതെ ചെയ്യും ആഹ് ആഹ്
ആഹ് അത്ര തോനെ ഉണ്ടാവൂല്ലേ അപ്പൊ
അധികം ഉണ്ടാക്കിട്ട് പിന്നെ നമ്മള് സെയിൽ ചെയ്യും ആ തെ ഇണ്ടാവുമ്പോ
പലവിധ മാങ്ങകൾ ഇണ്ടാവും അപ്പൊ
ആഹ് കൊറച്ചു ആ അഹ് ഒക്കെ ഇപ്പ തുടങ്ങിയതാണ് സെറ്റ് ആവ്വോ
ആ ഒരുപാട് സ്ഥലം ഇണ്ടാവും ലേ
മ് അതെ
പിന്നെ ഇന്നട്ട് മ് മാങ്ങ സീസണൊക്കെ കഴിഞ്ഞോ പ്പോ
ഓ അഹ് ഒക്കെ കയിഞ്ഞു നാ കയിഞ്ഞു ഇതുവരെ ഇണ്ടായിനി
ഇപ്പൊ എന്താ വണ്ടികളിലൊക്കെ ഇങ്ങനെ വരുന്നത് ഇപ്പോഴാണ് നല്ല സുലഭമായിട്ട് വരുന്നത് ഉം മധുരള്ള മാങ്ങ ഇപ്പൊ വെല കൊറഞ്ഞിട്ടുണ്ട്
ആഹ് ആഹ്
മറ്റത് നല്ല വെലയായിരുന്നല്ലോ മാ മാങ്ങക്കൊക്കെ
ആഹ് ഇപ്പൊ കൊറ്ഞ്ഞിണ്
ഉം നമ്മളെ നാടുകളിൽ നാട്ടുപുറത്തുണ്ടാവുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലേ ഏകദേശം
ഏഹ് ആഹ്
പിൻ ചക്കയൊക്കെ കയിഞ്ഞോ ചക്കെ അങ്ങനെ കൃഷി ചെയ്ത് സെയില് ചെയ്യോ
ഇല്ലല്ല ചക്ക പ്പം വടെ എല്ലാരൂടെ വന്ന് കയിക്കും നമ്മളിവിടെ അയൽവാസികളൊക്കെ എല്ലാരൂടെ വന്നിട്ട് ഇട്ടിട്ട് ക കഴിക്കും കൂട്ടാൻ വെച്ചിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ ഇന്നാ പിന്നെ ഏകദേശം ആയി ഇനിയിപ്പോ ഒന്ന് രണ്ടെണ്ണക്കെ ഉണ്ടാവുള്ളു
ആഹ് ആഹ്
നല്ലോണ്ണം ഇണ്ടേനിയല്ലോ ഇപ്രാവിശ്യം നല്ല
ആഹ് ആഹ് ഉണ്ടായിന്നു മാങ്ങി ചക്കയൊക്കെ നല്ലോ ഉണ്ടായിന്നു
ആഹ് ഇങ്ങക്കൊക്കെ ഇല്ലേ നോ
ആഹ് ഇല്ല ഇവിടെ വീട്ടിലായിട്ടില്ല എവിടുന്നെങ്കിലും ക്കെ ആയിട്ട് കിട്ടും ഉം കിട്ടും ഇഷ്ടംപോലെ കിട്ടും ഇവിട അയൽ വക്കത്തൊക്കെ ഇഷ്ടംപോലെ ഇണ്ടാവോണ്ട് ഇപ്പൊ പിന്നെ ചക്കയൊന്നും ആര്ക്കും വാണ്ടല്ലോ പ്പൊ തന്നാലും വാ ണ്ടാന്ന്ള്ളരു മാതിരിയായിക്ക്ണ് കഴിഞ്ഞു ആ മടുത്തു കഴിച്ച് കഴിച്ച് അങ്ങനെ ആയിട്ടുണ്ട്
അടിക്കലും തൊടക്കലൊക്കെ കയിഞ്ഞോ
ഇല്ല തൊട കഴിഞ്ഞോണ്ടിരിക്കുന്നു മുഴുവനായിട്ടില്ല
വേറെ ആരു ഇല്ലല്ലോ അപ്പൊ പിന്നെ ഒറ്റക്കെന്നെല്ലേ
ഉം അതെ പിന്നെ
ത്താ ഫുഡ് കറി കൂട്ടാൻ
കറി മുരിങ്ങേയും ആഹ് പരിപ്പു ആണ് മീന് ചെമ്മീന്ണ്ട്
ഏഹ് അതൊക്കെ പിന്നെ ഓൽക്ക് കൊണ്ടോണ്ടേ സ്കൂൾക്ക് പോകുമ്പം കറിയൊക്കെ ഗവൺമെന്റ്ലാ ആഹ് അഹ് ശരിയാല്ലേ അപ്പൊ അവിട്ന്ന് കി ട്ടുല്ലേ
കിട്ടും കിട്ടും ഒന്നും കൊണ്ടോണ്ട കൂട്ടാൻ പോലും കൊണ്ടോ വണ്ട കൂട്ടാൻ കൊണ്ടോവാൻ പാടില്ല അവിടെ ചെല കു ട്ടിയേൾ കൂട്ടാനൊക്കെ കൊണ്ടോവല്ണ്ടല്ലോ ചെല സ്കൂൾക്ക് വടെ അതൊന്നും പാടില്ല ആഹ് പ്ലേറ്റ് കൊടുത്ത് വിടാ
പ്പൊ ഗവൺമെന്റ് സ്കൂൾല് പാലും അങ്ങൻത്തെ
ഉം ഒക്കെണ്ട് ഉം പാലും മുട്ടയും രണ്ടുസം പാല്. ഒരുസം മുട്ട. പിന്നയ്ന്റെടേല് ഈ പാലുള്ളസം പായസം എടക്കെടക്ക് പായസം. അതുപോലെ ഇവടെ എന്താ ബർത്ത്ഡേക്ക് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാൻ പാടില്ല. മുട്ടായി കൊടുക്കുമ്പോ ഒരു ക്ലാസിന് മാത്രല്ലേ കൊടുക്കാ അത്യാവശ്യം സ്‌ കുട്ടിള്ള്ള്ള സ്കൂളാണ്. ഇപ്പൊരു ഗ്ലാസ് മാത്രല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ ബർത്ത്ഡക്ക് മുട്ടായി കൊടുക്കുമ്പോ അപ്പ അത് പാടില്ല ആ മു ട്ടായി വാങ്ങുന്ന പൈസ ഉം സ്കൂളിലേക്ക് കൊട്ത്തിട്ട്. ആ പൈസ കൊ ആ പൈസയും കൂടെ കൂട്ടിട്ട് ഏഹ് സ്കൂള്ന്റെ വകം കൂട്ടി. ട്ട് എല്ലാവർക്കും അച്ചാറ് ഏ കൊടുക്കായിരിക്കും.
നല്ല ത
ചോർക്ക് ആഹ് അപ്പൊല്ലാർക്കും കിട്ടുകേം ചെയ്തു. നല്ല സാധനാവുകയും ചെയ് ലു ഈ മുട്ടായി ഒന്നുപ്പത്ര നല്ലല്ലല്ലോ അവിടെത്തന്നെ സ്കൂള് തന്നെ ഇണ്ടാക്കുന്ന അച്ചാറാ. അങ്ങനെ. എല്ലാം കൊണ്ടൊരു നല്ല സ്കൂളാണ്.
ഗവൺമെന്റ് സ്കൂളൊക്കെ മാറി ഞമ്മളൊക്കെ പഠിച്ചു.
ഏഹ് റൂം ക്ലാസ് റൂമുകളൊക്കെയോ നല്ല എ സി യൊക്കായിട്ട് സെറ്റപ്പാണ്.
സ്മാർട്ട് ക്ലാസ് റൂം ആക്കി. ഉം ഉം ഞ്ഞവിടെ ചേർക്കണം ഇവടെ കഴിഞ്ഞിട്ട്.
എത്രേലാ പഠിക്കണേ.
ഓള്പ്പോ എൽ കെ ജി ആണ്.
ആഹ് തൊടങ്ങിട്ടൊള്ളപ്പൊ ഉം.
ചെറുത് അംഗൽവാടി പോയി.
ആഹ്.
ങ്ങനെ ങ്ങനെ ഇരിക്ക്ണ് ആഹ് രണ്ടാളും.
ആഹ്. പിന്നെ രണ്ടും പെൺകുട്ട്യാളാ.
ആഹ് അതെ.
ഉം.
എവ്‌ടെ.
ഇവടെ വൽത് ആൺകുട്ട്യാണ് ചെർത് പെണ്ണാണ്.
അവ്ടെ അട്ത്തൊന്നും സ്കൂളില്ലേക്കുലേ.
ആഹ് സ്കൂള്ണ്ട് പക്ഷെ ഞങ്ങള് ഒന്നുകൂടി നല്ല സ്കൂളായത്കൊണ്ട്. വ്ടെ ചേർത്തതാണ് ഉം പിന്നെ ഇബട്ന്നൊക്കെ കൊറെ കുട്ട്യാളുംണ്ട്.
ആഹ് ആഹ് ആഹ്.
ങ്ങനെ ചേർത്തതാ. ഇവടെള്ളരു ടീച്ചറുണ്ട് ആ ടീച്ചറങ്ങനെ കുട്ട്യളെ പഠിച്ചിട്ടേ അങ്ങനെ ചേർത്തതാണ്.
ചേർത്ത്യത.
ഉം. എതയലും ചെർത്തൊക്കുമ്പ നല്ല സ്കൂളാണെനും.
അ ഉം.
പിന്നെന്തൊക്കെ വിശേഷം ഏഹ്.
അട്ക്കളപ്പണിയിലാണ്ലേ.
ആഹ് അതെ അതെ സൗണ്ട് ഉണ്ടോ ഉം-
ട്രിപ്പൊക്കെ പോവല്ണ്ടോ?
ആ ട്രിപ്പ് ഇപ്പൊ കുറച്ച് കൊറവാണ്. ഉം മഴക്കെ ആകുമ്പോ കൊറവാണ് പോക്ക് എവിടക്കെങ്കിലൊക്കെ മക്കള് പാർക്ക് പോവാന്നൊക്കെ പറയുമ്പോ പാർക്കിലൊക്കെ പോവാറുണ്ട് ഉം
പിന്നെ ഫുഡൊക്കെ പല ഐറ്റവും ഉണ്ടാക്കുവോ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കുവോ? നാടൻ ഫുഡ്‌കളേ ഉള്ളൂ
നാടൻ ഫുഡാണ് മെയിന്, പിന്നെ മന്തി ബിരിയാണി ഒക്കെ പിഗ്മ-
ആഹ്
ബാക്കിയൊന്നുല്ല, വൈകുന്നേരം എന്തേലും ഉണ്ടാക്കോ സ്നാക്ക്സൊക്കെ?
ഏകദേശം ചെല ദിവസങ്ങളിലൊക്കെ എന്നും ഉണ്ടാക്കണം വിചാരിക്കണ്ട്.
ഇന്നെന്താണ്?
ഇന്ന് മുട്ടബജി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്, മോള്ന്നലെ മുട്ടബജി ഉണ്ടാക്കണം കേട്ടോ സ്കൂളിവിട്ട് വരുമ്പോൾ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഉണ്ടാക്കണം.
അയ്ന് നല്ല പണിയാ?
അല്ലല്ല അങ്ങനെ പണിയൊന്നുല്ല കടല മാവ് വേണം
ആഹ്
കടല മാവാണ് മെയിൻ
എ പിന്നെ എങ്ങനെയണ് ഒണ്ടാക്യാ?
കടലമാവ് എന്താ കടലമാവും പിന്നെ അപ്പസോടയും ഉം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ലേസം ചേർക്കാം അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചിക്കൻ മസാല വേണെങ്കി ഒന്ന് ചേർക്കാ ഞാനതൊക്കെ ചേർക്കാറുണ്ട്. അതും ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കൊഴച്ച് വെക്കുക. എന്നിട്ട് പിന്നെ മുട്ട പൊയങ്ങിയിട്ട് മുട്ട അതിലിട്ട് പൊരിച്ചെടുക്കുക. എണ്ണയിലിട്ട് പൊരിചെടുക്കാ ഉം അത്ര പണിയേള്ളൂ.
ഉം
മക്കൊക്കെല്ലാം ഇഷ്ടാണ് ഉം ഉണ്ടാക്ക ആ കൂടുതൽ ഇണ്ടാക്ക ണ്ടല്ലോ അപ്പൊ ആഹ് ആരൊക്കെണ്ട് ഉമ്മെ പ്പയൊക്കെ ഉണ്ടാവും അല്ലേ?
ഉമ്മ ഉപ്പേം, പിന്നെ മൂത്തേച്ചി അങ്ങനെ ഉം
ഉം ഉം എന്താ
ഉം
പിന്നെ എന്താണ് അങ്ങനെ പോകുന്നുണ്ട്. സുഖമായിട്ട് പോകുന്നു അവിടെ ഫുഡൊക്കെ എങ്ങനെ ഇങ്ങളന്നെ ഉണ്ടാക്ക അതോ മൂത്തചിയോ?
എല്ലാരൂടെ ഉണ്ടാക്കലാണ്.
ആഹ് എന്നാവെക്കാട്ടോ
ആഹ് ഓക്കെ